ത്തെ
കേൾക്കുന്നുണ്ടോ ഹലോ കേക്കുന്നുണ്ടോ
കേൾക്ക്ന്ന്ണ്ട്
ആ റേഞ്ചിന്റെ ക്കും അല്ലെ ആഹ് കേക്കുന്നുണ്ട് കെ റേഞ്ചിന്റെക്കും വൈകിട്ട ചായൂടിയെല്ലാം കയ്
ഉം ഉം
ആഹ്
ഓ ചായകുടിയെല്ലാ കൈഞ്ഞു.
കഴിഞ്ഞു ആ ഇവിടെ ചിക്കൻ കറി വെക്കണണെ ഹസ്ബൻഡ് പണിം കഴിഞ്ഞ്ന്നപ്പോ ചിക്ക ചിക്കൻ മേടിച്ചിണ്ടെന്ന് വൈകിട്ടത്തേക്ക് പുട്ടും ചിക്കനു ആണ് അവിടെ എന്തായിരിന്ന്
ആഹ് ആഹ് ആഹ് ഇവിടെ ഉച്ചയ്ക്ക് ചിക്കൻ വേടിച്ചായിരുന്നു
ചിക്കൻ പൊരിച്ചതും ആഹ് ആഹ് വൈകിട്ടപ്പോന്നും ഉണ്ടാക്കൂലെ ആ വൈകിട്ടേക്ക് പ്പൊന്നും ണ്ടാക്കുലേ പൊറോട്ടെ ആഹ് ആഹ് ആഹ് പിന്നെ മഴയണ്ടായിന്ന്?
ആഹ് രാവിലെ തൊടങ്ങി ഇണ്ടാര്ന്നു പിന്നെ എടേൽ വെയില് വര പിന്നിം മഴ വര.
ഉം അത്ര ശരിയായിട്ടില്ലൊന്നും അല്ലേ മഴ ആഹ് മോളെന്തെടുക്ക്ണേ കളിയാണാ?
അല്ല ഇപ്പൊ ഉറങ്ങിയിരിക്കാണ്.
ഉറങ്ങിയ ഈ സമയത്ത് കെടന്ന്ഉറങ്ങുവപ്പ ഉറങ്ങീട്ടില്ല. അപ്പ ഇത് രാത്രി പണി ആയിക്കല്ലോ രാത്രി ഉറങ്ങൂല്ല ആഹ. ഇവിടെ ചെറ്ത് ഫോണ്. കാണലാണ് രാത്രി അപ്പ കിടന്ന് ഒറങ്ങ ആ ഫോണിൽ വീഡിയോ റീൽസ് എല്ലാം കാണുന്നാണ്.
ഉം അ ആ പണിയെല്ലാം കഴിഞ്ഞോ
അ പണി ഇപ്പ ചിക്കൻ കറി വെക്കണ് വൈകിട്ട് അതൊന്നും കഴിച്ചിട്ടില്ല ഇവിടത്തെ. പിന്നെ പ്രാവ്ണ്ട് പ്രാവിന്റെ പ്രാന്താണ് പ്രാവ് പ്രാവിന ഇങ്ങനെ പറ പറവാ കേ സിനിമേല്ലില്ലേ പറവാ ആ അത് അതുപോലെ പ്രാവീനെ തീറ്റ കൊ വളർത്തും പറപ്പിക്കും അതിന് ട്രൂ ടൂർണമെന്റ് സംഭവങ്ങളിൽ ഉണ്ട് മത്സരിപ്പിക്കും.
ഉം ഉം ഉം
കിട്ടിട്ടുണ്ട് ഞങ്ങൾക്കെയ്.
ഉം ഉം
അപ്പ അങ്ങനെ ആ പ്രാവിന്‌ തീറ്റ കൊടുക്കാൻ പോയിക്ക്ണ് മുകളില് രണ്ട് ദിവസം രണ്ട് ദിവസം കൂടി തീറ്റ കൊടുക്ക ഗോതമ്പും പിന്നെ ഗോ ബാദാം കട ടല നമുക്ക് കീട്ടുല തിന്നാൻ വേണ്ടി ബതാ മൊന്നും പ്രാവിനെ കിട്ടു.
ഉം പിന്നെ അമ്മനെ കണ്ടിട്ട് എപ്പൊ വന്ന്?
അമ്മനക്കണ്ടിട്ട് ഞാനൊരു അഞ്ചര അഞ്ചരക്കുള്ളിൽ വന്നു.
ഉം ഇന്നോ ഇന്നലെ ഇന്നലെലെ
സർജറി ചെയ്തത് മുപ്പതാം തീയതി.
ഉം ഉം
ആഹ് മീനിഞ്ഞാന്ന് സ്റ്റിച്ചിട്ട് ന്ന് പറഞ്ഞാ. അവര് ആ സമയത്തെ ബ്ലഡ് വന്നോണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് സ്‌റ്റിച്ചിടാൻ പറ്റ പറ്റണില്ലായിരുന്നു. അപ്പം ചുമ്മാ അവര് ബാന്റേജൊ ഒട്ടികെ ട്ടീ തുണിയെല്ലാം വച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ആ രീതിൽ കെട്ടി കൊടുത്തു. അവര് പറഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വാ ബ്ലഡിൻ്ത് നോക്കട്ടെ ബ്ലീഡിങ് ഇണ്ടെങ്കിൽ ചെയ്യൂലന്ന് പറഞ്ഞു. തായില്ല അപ്പൊ അവര് സ്റ്റിച്ചിട്ട് കൊടുത്ത് പിന്ന പതിനാല് ദിവസംകഴിഞ്ഞ് ചെല്ലണം.
ഉം ഉം
അപ്പൊ ഫുൾ റെസ്റ്റ് പറഞ്ഞ് കാലനക്കാൻ പാടില്ല.
ആ
അനങ്ങാൻ പാടില്ല അപ്പം ഞാൻ തന്നെ പോയിട്ട് വേണം ചോറും കറിയും വെച്ച് കൊടുക്കാൻ അലക്ക അലക്കല് അലക്കല് മിഷനത്തിലിടാ പിന്നെ പെര അടച്ച് അടച്ചണം മീൻ വെട്ടല്. ചോറടുത്ത് കൊടുക്കണം ഗുളിക കൊടുക്കണം പിന്നെ ബാത്റൂമിൽ കൊണ്ടു പോണം അങ്ങനെ പണിയണെ.
ഉം ഉം ചെറുതായിട്ട് കേൾക്കുണുള്ളു.
കേൾക്കണുള്ളാ
റേഞ്ചിന്റെ പ്രശ്നള്ളോ.
ആ റേഞ്ചിന്റെക്കും.
എടക്കിടക്കെ കേക്കണില്ല.
അത് കൊഴപ്പല്ല സംസാരിച്ചാ മതി.
ഉം ഉംമഴയുണ്ടോ അവിടെ
മഴ ഇപ്പ ഇല്ല അങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് നിൽക്കണണ്ടായിരുന്നു ഇപ്പൊ മാറിയിട്ടുണ്ട്
ആഹ് ഇപ്പൊ ഇവിടെയും ഇല്ല്യ. ഇന്നിപ്പ ഇത്തിരി കൊറവാണ്. ഇന്നലെക്കെ നല്ലണ്ണം ഉണ്ടായിരുന്നു.
മഴേന്നല്ലേ ആഹ് അപ്പൊ ഞാറാഴ്ച നിങ്ങ പുറത്തു വല്ലോം പോവുന്നുണ്ടോ? ഞാറാഴ്ച ദിവസങ്ങൾ കൃത്യാട്ട് പോകോ?
ഞാനാ.
ആഹ് കൊച്ചിനീട്ടെ കറങ്ങാമ്പോവൊന്ന് വെശേണ്.
ഇല്ല, ഇല്ല എവിടേം പോണില്ല.
പോവണില്ല ആ, ആ മഴെതോണ്ട് എവ്ടപോവാനല്ലേ? ഞങ്ങ പണ്ട് പോകുവായിര്ന്ന്. ഇപ്പൊ മഴക്കാലോണ്ട് പോകാറില്ല. പിന്ന ഞങ്ങട വണ്ടിം കംപ്ലെന്റാണ്.
ആഹ് ഞ ഹസ്ബന്റ് വന്നിട്ട്ണ്ട്. ഇന്ന് വന്നു.
അല്ലെ ആ, ആ അപ്പൊ എന്ന് തിരിച്ച്പോകോപ്പ ആഴ്ച്ചെ ഒരു ദിവസം വരുവോ?
ഒരാഴ്ച ലീവ്ണ്ട്ന്ന പറഞ്ഞെ.
ആ ഒരാ
ഒരാഴ്ചലീ ഉം. അവിടെയും പോയിട്ടില്ല്യ ഇന്ന്‌പ്പോ മഴേക്കെല്ലേ അവിടെ പോ
ആ, ആ, അപ്പനിങ പോകുമ്പോ അടുത്തടുത്താണാ ബന്ധുക്കളുടെ വീട്ടിലല്ലാം പോവോ?
ഇല്ല എവിടേം പോകൂല്ല. വീ
പോകാ വീട്ടിതന്നെ.
ഉം എപ്പളെങ്കിലുംക്കെ പോവും.
ആണ. ഇനി ഓണം, ഓണം അടുത്ത മാസം തന്നെല്ലേ? ആഗസ്റ്റിലല്ലേ ഓണം?
ആഗസ്റ്റില് ആഹ് ആഗസ്റ്റിലന്നെ അഗസ്റ്റാന്ന് തോന്നണുഅല്ലെ.
ലാസ്റ്റ്, ലാസ്റ്റ് ആഗസ്റ്റിലാണ് ല്ലാം ആഘോഷിക്കും.
ഉം.
ആ ഞങ്ങ ഇതുപോലെ പപ്പടംതേ സദ്യം പോലെ ഒരുക്കും. പിള്ളർക്ക് അതരു സന്തോഷംത് പൂക്കളിടും മുറ്റത്ത്.
ഉം, ഉം.
അപ്പൊ ചെറുദിനാണെങ്കി ചെറുതിന്റെ ബെർത്തിടെണ് ആഗസ്റ്റില്. മോന്റെ. മുപ്പത്തൊന്നാം തീയതി.
ഉം
ആഗസ്റ്റേട്ട ആ ആ സമയത്താണ് ചതയം ഇണ്ടാവുലേ നമുക്ക് ഓണത്തിന്. തിരുവോണം, അവിട്ടം, ചതയം ആ ചതയം നാളിലാ കൊച്ച്ജനിച്ചത്. ആ ദിവസം അപ്പൊ ഓരോ മാസോംങ്ങന മാറി വരും ഓരോ വർഷം മാറി വരും ചതയം മാറി
ഉം, ഉം ക്രിസ്മസ് പിന്നെ എപ്പളും
ഒരു ഡേറ്റിതന്നെ, ആ ഒരു ഡേറ്റി തന്നെ. ഇതാണെങ്കി സെ പ്റ്റംബർ വരും ഓണം. ആഗസ്റ്റില് വരും. നേരത്തെ വരും. അങ്ങനെ. ഡിസം, ആ ഡിസംബർ ആറല്ലേ ആ, ആ അപ്പൊ വ കൊച്ചിന്റെ എന്നാ പറ ജു ആ ഇ ആ ത്തമാസോ ഈ മാസോ ചെർതിന്റെ. പതിമൂന്നില് ആ, ആ, ആ, രണ്ട് വയസ്സാവു അല്ലെ മൂന്ന് വയസ്സാ
ഉം രണ്ട്.
രണ്ട് വയസ്. ആ ആ
ഉം.
അപ്പൊ ചെറുതിന് എന്റെ ചെറുതിന് മൂന്ന് വയസ്സാവും. അത് ആയിട്ട് വേണം അംഗൻവാടി കൊണ്ട്
വലിയ കുട്ടി പഠിക്ക.
ആ വല്യ കുട്ടി ഏ ഒമ്പതിപഠിക്കണ്. ഒമ്പതാം ക്ലാസ്സില് അത്ര വ്യത്യാസ്വണ്ട് പതിനാല് വർഷം വ്യത്യാസോണ്ട്.
ഉം എന്ത ഇത്ര വൈകിയെ?
പയ്യെ നിർന്ന അങ്ങനെ നോക്കൂലായി ര്ന്ന് പിന്നെ അങ്ങനെയായി പിന്നെ വേറെന്തൊക്ക
പിന്നെ രാത്രിയോ കഴിക്കാനൊക്കെ ഇണ്ടാക്കിയാ
രാത്രി ഇപ്പൊ പുട്ട് ഉണ്ടാക്കിട്ടുണ്ട് രാത്രി ചോറും ചിക്കൻ വറുത്തതും ചിക്കൻ കറിയും
ഉം ഇവിടെ ഹസ്ബൻ്റ് വന്ന് കൊണ്ട് ഉച്ചക്ക് ഉം ഉച്ചക്ക് ചിക്കൻ മേടിച്ചു
ഇപ്പം മേടിച്ചോണ്ട് വന്നേണോ അല്ലെങ്കിൽ നിങ്ങള് മേടിച്ച് അല്ലെങ്കിൽ ഹസ്
അല്ല ഞങ്ങൾ മേടിച്ചത് ഹസ്ബൻ്റ് തിരുവനന്തപുരത്തല്ലേ അപ്പൊ വരും
ഇല്ല ഞമ്മുട. വന്ന വഴിക്ക് അങ്ങനെ മേടിക്കണല്ലല്ലേ
അല്ല അല്ല ഉം
അപ്പ ഹസ്ബൻ്റ്. എന്ത പണിയപ്പോ തിരുവനന്തപുരത്ത് എന്ത് പണിക്കാരനാണ് ഹോട്ടലില് ആ ആ ആ ആ
ഉം ഹോട്ടലില് പണി ജോലി പറഞ്ഞാ അങ്ങനെ ആ പിന്നെ ഒരു സ്റ്റാഫുകളിനെ ഇരുത്തലും പിടിക്കലും അങ്ങനെ
ആഹ് ആഹ് ആഹ് സ്ഥിരം പണിയാണാ
ആ സ്ഥിരണ്ട്
സ്ഥിരം പണിയാണ് ആഹ് ആഹ് അപ്പൊ ആഴ്ചയിയില് വന്നു പോകും അല്ലെങ്കിൽ അങ്ങനെയാണ് മാസത്തിലൊ
ഇല്ല മാസങ്ങളാവും ആ അപ്പൊ പോയിട്ട് വലിയ പെരുന്നാളിന്ന് വന്നതാണ് പിന്നെ ഇപ്പൊ ഇപ്പോളാ വരുന്നത് ഉം
പിള്ളാരൊക്കെ ഉണ്ട്
ഇവിടാ എന്റെ ഉമ്മയും ബാപ്പയും ഞാൻ എന്റെ വീട്ടിലാണേ
ആണ് ആഹ് ആഹ് ആഹ് അവിടെ ആരു ആളില്ലാത്ത കാരണം അല്ലേ ഇവിടെ ആ കൊച്ചിനായിട്ട് ഒറ്റൊക്കെ നിൽക്കണം
ആഹ് അവിടപ്പ
കേശുവായിരിക്കുന്നു ഞാൻ ഞാനേ അറിഞ്ഞില്ല പെട്ടെന്നായിരിക്കും ആഹ്
അപ്പൊ അത് എവിടെ ക്കെ കാണിക്കാൻ തുടങ്ങിയാ കാണിക്കുന്നുണ്ട് ഓക്കെ ശ്രദ്ധിച്ചാ മതി അപ്പ തൊടക്കത്തി തന്നെ ആഹ് ആഹ് ആഹ്
അതന്നെ ഇപ്പൊ പെട്ടെന്നായിരിക്കുന്ന് അറിഞ്ഞേ ഇല്ല
ആണാ ആഹ് ആഹ്
ഉം
പിന്നെ അതുപോലെന്നെ വേറെ എന്താണ് ആഹ് അയൽക്കൂട്ടം എങ്ങനെയാ അവിടെ അയൽക്കൂട്ടലും ഉണ്ടോ
ഓഹ് ഉണ്ടായിരുന്നു ഇപ്പൊ അത് വലിയ ഇതൊന്നുംല്ല ഉം ഉം
പിന്നെ ഇപ്പഴത്തെ രോഗങ്ങൾ ശ്രദ്ധ്രി കണട്ടോ ഇപ്പതന്നെ നോക്കണാട്ടാ ഓരോ രോഗങ്ങളെ പനിയെല്ലാം വരുമ്പോ തന്നെ ഉടനെ കൊണ്ട് കാണിക്കണം നമ്മ വീട്ടിൽ തന്നെ ചികിത്സ തേടാൻ പാടില്ല
ഉം ഉം
അപ്പ അങ്ങനെ ഓരോരുത്തര് പറയൂല്ലോ ആരോഗ്യവകുപ്പ്
ഉം ഉം കൊതും കൂടുതലാണ് ഇപ്പം മഴയായപ്പോളേ
ആഹ് കൊതുക് പ്പൊനെ അവിടെ ഓരോ സാധനം കത്തിക്കാറുണ്ടാ കൊതുക് തിരി അതുപോലത്താ
ആഹ് ഇല്ല ഇല്ല വേടിക്കണൊന്നുമല്ല ഇപ്പൊ
പിന്നെ അലർജിയായിരിക്കല്ലോ
ഉം
അല്ലേപിന്നെ വല്ല പുകക്കണം
ആഹ കുട്ടി എന്ത് കട്ടെണ് ഫോണ് നോക്കേ
ഏ മോനാണോ
ആഹ്
ആ മോൻക്കും കൊണ്ടുള്ളില്ലല്ലോ
ഉം ഇന്ന് രാലത്തോട്ട് എനിക്ക് ഫോണേ കിട്ടിയിട്ടില്ല മോള് ഇതന്നെ നോക്കിക്കൊണ്ടേ ഇരിക്ക്വാ
ആ. അതിനറിയാലേ ഫോണ് നോക്കാ വേണ്ടിട്ട് തോണ്ടി തോണ്ടി
ഓ എല്ലാ അറിയ യൂട്യൂബ് എല്ലാം എടുക്കും പിന്നെ ഓരോ വീഡിയോകൾ ഇങ്ങനെ മാറ്റി മാറ്റി എടുക്കും
ആ ആ കാർത്ത വെച്ചല്ലെിൽ കൊറചൂരെ ഫോൺ കൊടുത്ത മതി ഇല്ലേ അവന്റെ കണ്ണ്
നെറ്റ് ഓഫ് ആക്കി എടേൽ പോയി നെറ്റ് ഓഫ് ആക്കി അത് വര്ണില്ലാ പറഞ്ഞാൽ പിന്ന ദേഷ്യം വന്ന്
ദേഷ്യം വരും ആ
ഫോണ് ഫോണ് പറഞ്ഞ ഉം
ഇന്നപ്പൊ കൊടുത്തില്ലേ കരച്ചിലായി ര്ക്കും ഓര ഒപള്ളേർ
ഇപ്പോളാണ് ഉറങ്ങിയത് രാവിലെ അഞ്ചരക്ക് എണിച്ചാണ് പിന്നെ മൂന്നരക്ക് എണിക്കും വെറും ഈ വെള്ളംകൂടി തന്നെ
ആഹ് വെള്ളം കുടി അല്ലേ
ഉം ഉ നല്ലതാണ് പക്ഷെ അത്ര പോയിക്കില്ല മഴയല്ലേ
ആഹ
ഡ്രസ്സുകൾ ഉണങ്ങില്ല
ഒണങ്ങൂല
ഉം രാത്രി ഇപ്പൊ രണ്ട് സ്നിഗ്ഗികളെ മാറ്റി കൊടുകണത് വേഗം നിറയ
രാത്രി സ്നെഗി കൊടുക്കോ കൊച്ചിന് കൊടുക്ക ആ അത് നല്ല കാര്യമാണ്
ഉം
ആ ഞാൻ വിളിക്കാട്ടാ എനിക്ക് വേറരു കോള് വര്ണണ്ടേ ഞാൻ വിളിക്കാട്ടാ ഓക്കെ ശരി
ഉം ഉം